സുഖാണോ
ആഹ് ആഹ് കേ ആ സുഖം സുഖം പനി
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ട് ഇതേ ഇവിടിങ്ങനെ കെടക്കുവാരുന്നു പനി പിടിച്ചു
പനിയായോ
പനിയായി മഴ മഴ നനഞ്ഞ് പനി പിടിച്ചു
അവിടെ മഴ അന്ന് ഷോപ്പിഗിന് പോയി മഴ നനഞ്ഞതാണോ
ആഹ് നത് തന്നെ
അയ്യോ
ഉം ഹം ഫുഡ് കഴിക്കാണോ ഏ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഒരുവിധം കഴിഞ്ഞു അ ആണല്ലേ എന്താരുന്നു ലേറ്റ്
ഉം അതെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ടൂറിന് പോയാ
ആഹ് ഹാ ഹാ
ത്തിരി വെയ്ല് കണ്ടപ്പം ആ തുണിയെല്ലാം കൂടെ ക ഇട്ത്ത്ട്ട് കഴ്കി
ഓഹ് ഹോ ഹോ ഹോ
ആ വെയില് അപ്പഴേ ഞാൻ തുണി കഴ്കിയപ്പ ആ വെയ്ല് അപ്പഴേ പോയി മഴെയായി
ഹാ തുണി കണ്ട് പേടിച്ച് പോയി കാണും വെയിലെല്ലാം കൂടെ
ആഹ് വീണ്ടും മഴയായി ഇവിടെ ഒര് തുള്ളി വെയ്ലുണ്ടായ്ര്ന്നു നല്ല ശക്തിയായ്ര്ന്നു
അതെയാ ആഹ് ആഹ് നല്ല മഴെയാണോ
ഊം ആഹ് ഇവ്ടെ ഭയ്ങ്കെര മഴെയായ്ര്ന്നു ഞാനും മഴ നനഞ്ഞ് എനി ക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്
ആഹ് ഹാ ഹ ഹാ
ഊം പനി വന്നാ പാടാ പിള്ളേരെയൊക്കെ നോക്കണ്ടേ
ഉം ആന്നാന്ന് ഇപ്പം തോന്നോ വെയ്ലായോ വീണ്ടും
ഇപ്പ ചെർത ചെർതായ്ട്ട് തോർന്ന്ട്ടുണ്ട് ന്നാലും നല്ല വെയ്ലില്ലാ
ആഹ് ആഹ് ഹാ ഹാ
ഊം അയ്യോ ഹോസ്പിറ്റ്ല്ൽ പോയാേ പനിയായിട്ട്
ഇല്ല ഇന്ന അങ്ങോട്ട് പിടിച്ചെതേ ഒള്ളു
അല്ല കൈയ്യോടെ മര്ന്നഴ്ച്ച് മാറ്റാൻ നോ കുഞ്ഞുങ്ങളുള്ളെയെല്ലേ
ആണാണ് അങ്ങനെന്നും ചെറിയ പനിയൊന്നും വന്നാലൊന്നും പോവില്ലാ പനി പനി വന്നാ പനിച്ച് മാറട്ടെന്ന് വിചാരിയ്ക്കും മടി മടിയാണ് ആശ് പത്രീ പോവാനും മര്ന്ന് കഴിയ്ക്കാനും
നമ്മ അം കയ്യി മര്ന്നില്ലേ
ആഹ് ടാബ്ലെറ്റ് പാരസിറ്റാമോളെന്തോ ഇരിപ്പുണ്ട് നോക്കിയില്ലാ ആഹ് ഇതൊക്കെയാ പിന്നെ നമുക്ക്
നോക്കണ്ട്യെര്ലേ
ഉം നളെയാണ്
ഉഹും അപ്പൊ ഫുഡ്ഡാെക്കെ ഉണ്ടാക്ക്യാേ പനിയായ്ട്ട്
ആഹ് അതൊക്കെ കഴിഞ്ഞു അഹ് ഉണ്ടാക്കി കഴിച്ചി ട്ട് ഇങ്ങെനെ കിടെന്ന് ഞാ
എന്താണ്ടാക്കീന്നു
എന്തോ
എന്ത് ഒണ്ടാക്കി കഴിയ്ക്കാൻ ഫുഡ്ഡെന്തുവായ്ര്ന്നൂന്ന്
ഞാൻ കഴിയ്ക്കാൻ ചോറുണ്ടാക്കി പിന്നേ മത്തി കറി വെച്ചു വറ്ത്തു
മത്തി കിട്ടിയോ
ആഹ് മത്തി കിട്ടി പിന്നെ മാങ്ങ കറി വെച്ചു ഉം അത്രെയൊക്ക്യാ മാങ്ങ അരിഞ്ഞി ട്ടനകത്ത് പച്ചമാെളകും ഉള്ളിയും കൂടെ വേവിയ്ക്കും ഉപ്പും കൂടെ ഇട്ട് പിന്നെ നമ്മള് തേങ്ങെ അരെച്ചിട്ട് മാേര് കറി വെക്കില്ലേ അതുപോലെ തൈര് ചേർക്കത്തില്ലെന്ന് മാത്രം
ഉം ഉം
ഉം വെലെ പാപ്പക്കറി പോലെ അല്ലേ കുഞ്ഞുങ്ങക്ക്
ആഹ് അതെ അതേ അവർക്ക് ഭയ്ങ്കെര ഇഷ്ടമായ്രിക്കും ഒരു പുളിപ്പും എല്ലാം കൂടെ
ആഹ് പച്ച മാങ്ങയോ പഴ്ത്ത മാങ്ങയോ?
പച്ചമങ്ങ പച്ച പഴ്ത്തത് അങ്ങനെ വെക്കില്ല അന്നേരം മധുരമായിരിക്കും. ഉം
ഇവ്ടെ മീൻ കറി, മീൻ വറ്ത്തത്, തോരൻ.
ആഹ് മീനില്ലാത്ത കളിയില്ലല്ലോ ഇല്ല്യോ ഇത് അച്ഛൻ കൊണ്ടോന്ന്യെന്നോ?
അല്ല അട്ത്തൊരു വീട്ടിന് കിട്ടി.
ആണോ അന്താ വീട്ടീന്ന് ങ്ങനെ?
ട് ഷെയറെയ്യും.
ആഹ് അവടെ കൊണ്ടന്നപ്പോ നമക്ക് തന്ന ആഹ് ഹാ എന്ത് മീനാ?
ക്കൊള്ളപ്പോ അവർക്ക് കൊടുക്കും അവർക്കൊള്ളപ്പോ നമക്ക് തരും മൻസ്സിലായോ? അപ്പൊ എപ്പഴുംന്നക്ക് മീൻ കിട്ടും.
ആഹ് ആഹ് ആഹ്
ഉം
നല്ല അയൽവാസികളാല്യോ ഷെയറിങ്ങ്
ആഹ് അവടങ്ങനൊന്നു ല്ലേ?
അങ്ങനെ നമുക്ക് വ്ടെ മീൻ ആരും അങ്ങനെ വെള്ളത്തി പോന്നോരൊന്നുല്ല. പിന്നെ നമ്മളതാ മേടിക്കണം എല്ലാരും മേടിക്ക ചെയ്യ്ന്ന ആരും അങ്ങനെ
ഉം ആഹ് അപ്പൊ പിന്നെ എങ്ങനെ തരും അങ്ങോട്ട്
അതാ പിന്നെ നമക്ക് പച്ചക്കറിയെങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കി ചെലപ്പങ്ങനെ അത് ഇല്ല എൻ ഉം വല്ലാതെ കൃഷിയില്ല എല്ലാരും ഒരു എട്ട് സെന്റ് പത്ത് സെന്റിനകത്ത് വീടായിരിക്കും.
അമ്മ അതിലെങ്കി ഇങ്ങനെയിരിക്ക്യും.
ഉം അപ്പം അയ്ല അയ്ലേം പിന്നെ വേറൊരു ടൈപ്പ് മീനാ അതെന്തോന്ന് എനിക്കറിയത്തില്ല.
ആണോ അയില കറി വെച്ചോ?
ആഹ് ആയില കറിവച്ച് മറ്റേത് വറ്ത്ത്.
ഉം ഉം ഉം എന്നാ തേങ്ങ അരച്ച വെ ണോ? മുളക് കറി വെച്ചോ?
തേങ്ങ തേങ്ങ
മാങ്ങയിണ്ടോ
മാങ്ങയില്ല. നമ്മടെടെ മാങ്ങ ഉണ്ടായിരുന്നു അതിൻ്റെ സീസൺ കഴിഞ്ഞു.
ആഹ് ആഹ് ആഹ് അല്ല ഈ അയില തേങ്ങ അരച്ച് മാങ്ങ്യെക്കെ ഇട്ടെക്കെ നല്ലേ
മാങ്ങിയിട്ട് ആഹ് എടക്ക് കറി വെക്കും. എനിക്കിഷ്ടവല്ല. ഇല്ല എനിക്ക് ഗ്യാസ് കേറും ആഹ് അ മറ്റേ മാങ്ങ ഇടുമ്പഴത്തേക് എനിക്ക് ഗ്യാസ് കേറും.
ആണോ
ആഹ് ആഹ് ചെലർക്ക് പിടിക്കത്തില്ല.
ആണോ? അല്ല അയില മീൻ ഗ്യാസ് കേറോന്ന് കേട്ട്ണ്ട് ഞാൻ വിചാര്ച്ച് മീൻന്റെ പ്രശ്നമായിരിക്കുംന്ന്.
മീനാണോ ഗ്യാസ് കേറ്ന്നെ?
ആഹ് അയില മീൻ അയില.
ഞാൻ വിചാരിച്ച് എനിക്ക് മാങ്ങയിടുന്നോണ്ടായിരിക്കും ഗ്യാസെന്ന്.
അതിന് എനിക്ക് മാങ്ങടെ അറിയത്തില്ല അയല മീൻ ഗ്യാസ് കേറോന്ന് കേട്ടിട്ട്ണ്ട്.
ഉ ഈ മാങ്ങ കഴിച്ച ചെലർ ചെലർക്ക് ഗ്യാസ് കേറും.
ആണല്ലേ ആ.
ഉം അപ്പൊ ചെല സമയത്ത് അമ്മ. ഇടും ചെല സമയത്ത് ഇടത്തില്ല അത് മാത്രല്ല നമ്മുടെ ഇവിടുത്തെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു.
ആ ഹ ഹ.
പഴുത്ത് എല്ലാം തീർന്നു.
ആഹ.
ഉം.
അപ്പ പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ.
ആഹ് അല്ലെങ്കി എവിടനെലും തരണം.
ആണല്ലേ.
ഉം എല്ലാരും ഇപ്പൊ പഴുത്ത മാങ്ങിയ.
അതെയ ആ അതാ പച്ചയുടെ സീസൺ കഴിഞ്ഞിനി. പഴുത്ത് മഴൊക്ക ആയഇപ്പം അടന്നു വീഴാതൊടങ്ങി. ഇല്ല ഇല്ലന്ന നമ്മള് മേടിക്കുന്നുണ്ട് അതൊക്കെ പക്ഷെ എവിടന്ന് വരുന്ന എന്നലോയി യ്ക്കുന്നത് വെളിന്നൊക്കെ വരുന്നെ ആയിരിക്കും.
വെല്ല തമിഴ്നാട്ടിലെവല്ലായിരിക്കും.
ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ മാങ്ങെല്ലാം പഴുത്ത് ഷെ നമ്മള് കടയി ചെന്ന പച്ച മാങ്ങ കാണും. പൊറത്തുന്ന് വരുന്ന ആയിരിക്കും.
ആയിരിക്കാം വല്ല തൊട്ടോക്കെ കാണത്തില്ലേ.
എന്തോ പിന്നെ. ഇനി എന്താ ചോറൊക്കെ കഴിച്ചിട്ട് പരിപാടി.
ചോറ് കഴിച്ചിട്ട് വാവയ്ക്ക് ആഹാരം കൊടുക്കണം.
വാവയ്ക്കും ഇടകം തന്നെയാണോ.
വാവക്ക് കഞ്ഞി, കഞ്ഞി, കഞ്ഞി.
കഞ്ഞിയ.
ചോറ് കൊടുക്കാതിന്നാലെ ചോറ് കൊടു ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പാട.
അതും പച്ചക്കഞ്ഞിയാണോ ദോശയുടെ കൂട്ട്.
മറ്റേ കഞ്ഞിക്കത്ത് അരി പയ അരി പയറ്. പരിപ്പ്, ഉഴുന്ന്.
ങ്ങളൊക്കെ ഇട്ടിട്ട്.
ഇട്ട് അങ് കൊടുക്കും അപ്പൊ എല്ലാം ഉള്ളിച്ചെല്ലുവല്ലോ.
അത് ശെരി ഹെൽത്തിയാണല്ല. രണ്ട് സ്പൂൺ കുടിച്ചാലും അത് ഹെൽത്തിയാണല്ല എല്ലാം കുടെ.
ഉം അങ്ങനെ കൊടുക്കും അത് ഭയങ്കര ഇഷ്ടവാ. നമുക്ക് വെയിറ്റ് വെക്കാനത് കൊടുത്താ മതി. ചെല സമേത്ത്.
ആഹ് ആ അയിന് തേങ്ങാപ്പാലൊ ഴിക്കുമ്പോ കുറച്ചൂടി നല്ലെയാണെന്ന് തോന്നുന്നു.
ആഹ്, ആഹ്. അത് അങ്ങനെ ചെല സമയത്ത് ഒഴിച്ചു കൊടുക്കും ചെല സമയത്ത് അങ്ങനെ കൊടുക്കത്തില്ല. ബാലവാടില്ലേ ബാലവാടിയിലെ ടീച്ചറ് പറഞ്ഞു തന്നേ.
ആണല്ലേ ആഹ് അവിടൊക്കെ അങ്ങനെയാണോ ബാലവാടി കൊടുക്കുന്നെ.
അല്ല അല്ല അല്ല അല്ല അത് അവർക്കോരോ മെനു ഇല്ലേ ഇപ്പം.
ആഹ് ഇപ്പൊണ്ടന്ന് തോന്നുന്നു എന്റെ മോന്. ക്കെ പഠിച്ചപ്പം കഞ്ഞിയൊക്കൊയിരുന്നു പിന്നെ ആ മെനു വന്നായിരുന്നു അന്നേരത്ത്ന് അവര് ഇവരെ ഇറങ്ങിപ്പോ. ഉം
ഉം
പുലാവൊക്കെ ഉണ്ടായിരുന്നോന്ന്
ആഹ്
എഗ് റൈസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു
നമ്മളെ പഠിച്ചപ്പോ കഞ്ഞിയും പയറും ഇപ്പത്തെ പിള്ളേർക്ക് എന്തെല്ലാവാ
ആന്ന് അവർക്ക് വേണ്ടാത്ത പാട് എന്തൊക്കെ നമുക്ക് ക് ത് കിട്ടുമ്പോ നല്ലേ നമ്മളും കുടിച്ചിട്ടുണ്ടോന്ന് ആർക്ക് അറിയാം
നമുക്ക് സ്കൂള് ന്ന് കഞ്ഞിയും പ്രത്യേകം പയർ പുഴുങ്ങിയല്ലേ തരുന്നേ
പൈനാപ്പിള് കഞ്ഞി ഞാൻ പഠിക്കുമ്പം ക ചോറാണന്ന് തോന്ന്ണ്
ചോറായിരുന്നാ ഞ ആ ഞങ്ങളും പഠിച്ചു വന്നപ്പഴ് ത്തേക്കും ചോറായി പത്തിലൊക്കെ ആയപ്പോ
ആ, ഹ ഹാ കഞ്ഞി എനിക്ക് വല്യ കഞ്ഞി ഉണ്ടായിരുന്നുന്ന് പക്ഷെ എനിക്ക് കഞ്ഞീ യുടെ ഓർമ്മട
കുഞ്ഞിലെ കഞ്ഞിയായിരുന്നു സ്കൂള് ന്നിങ്ങനെ പാത്രത്തിലൊക്കെ തൂക്കാത്രത്തിലൊക്കെ വാങ്ങിയ തോർമ്മയുണ്ട്
ഉം ഉം
നല്ല മൊട്ട പുഴുങ്ങിയത് കിട്ടും
ആ പാല് പഞ്ചാര ഇല്ലാത്ത പാല് നമ്മൾ വീട്ടീന്ന് പഞ്ചാരയെ ബൂസ്റ്റൊക്കെ കൊണ്ടു പോകും പിന്നെ
ആ ഞങ്ങള് കുടിക്കത്തില്ലായിരുന്നു ന്ന്ട്ടൊ വൃത്തികെട്ട മണമല്ലേ
ആ ഒരു സ്മല്ല് എല്ലാം കൂടിട്ട് കാച്ചി
ഉം ആ ഗ്ലാസിന് ഒരുസ്മല്ല
നിങ്ങൾക്ക് ഗ്ലാസ് അവിട്ന്ന് തന്നെ തരുവായിരുന്നോ
ആഹ്
നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ട് വരണം ഗ്ലാസ്
ഇല്ല നമക്ക് ഇവിടുന്ന് അവിട്ന്ന് തരും
ആ ഞങ്ങള് വീട്ടീന്ന് കൊണ്ടോവും അങ്ങനെ ആയിരുന്നു
ഉം ഉം
നമ്മുടെ സ്വന്തം പത്രത്തിൽ തന്നെ ചിലത് തട്ടൊക്കെ ആയിട്ട് വന്ന് മേടിക്കുവായിരുന്നു ത
ആ ചിലര് അവസാന അവസാന ആയപ്പം ഈ പാല് വാങ്ങാൻ ആളില്ല അപ്പൊ ഓരോര്ത്തര് കുപ്പി വാങ്ങി വീട്ടി കൊണ്ടോവും
ആഹ് ആഹ് ആഹ്
എന്നിട്ട് വീട്ടിൽ കൊണ്ടോയി ഒറെ ഒഴിക്കാനും അങ്ങനെയൊക്കെ കൊടുക്കും
ഏ ഹ് ഹ് ഹ്
ഇന്ന്ച്ചാ വാങ്ങാൻ ആളില്ല സ്കൂളിൽ അധികം പാലായി ഇപ്പഴ്ത്തെ പിള്ളേർക്ക് ബിരിയാണി
അതാണ് അവർക്ക് വേണ്ടാത്ത പാടാണ് എന്തക്കെയൊ പേരറിയാത്ത സംഭവങ്ങളൊക്കെ പിന്നെ
കഴിച്ച് കയ്ഞ്ഞു
കഴിച്ച് കയിഞ്ഞോ എന്തോ ആ
വയ്യ ലേ
ഇപ്പം പകല് വലിയ പ്രശ്നവുല്ല രാവിലെ എണിക്കുമ്പോഴും രാത്രി ത്രി യാവുമ്പോഴും കാരണം തണുപ്പ് ആ അ ന്നന്ന അയിത്തെ ഉം
ആവി പിടിക്ക പനിക്കാപ്പിയ പനിക്കാപ്പിയിട്ട് കുടിക്കുവോ വീട്ടി
ആ ഇടക്ക് എന്നാലും എനിക്ക് അതിന്റെ മധുരം അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല
എങ്ങനാ മറ്റേല്ല പൊടി വെളീന്ന് വങ്ങീട്ടാണോ
അല്ല പൂട്ടിയല്ലോ നമ്മുടെ കരിപ്പൂട്ടി ഉണ്ടല്ലോ നല്ല മറ്റേ ശർക്കരയുടെ കൂട്ടിരിക്കുന്ന കട്ടിയായിട്ടുള്ള ശർക്കരയല്ല കരിപ്പൂട്ടി ആ അതില് ആ ഉം
ആ പറ കേൾക്ക
അത് ചു വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് മല്ലി തുളസില എരി വേണ്ടവർക്ക കുരുമുളക് ആ അതാ എന്തെങ്കിലും ആ ഔഷധങ്ങൾ കിട്ടുന്നതല്ല മണിക്കൂറക്കൊക്കെ ഇപ്പ കാണാൻ പോലുമില്ല
അവിടെ ഇല്ലേ ഇവിടെ ഇഷ്ടം പോലെുണ്ട്
ആഹ് ഇവിടെ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു അത് ഉള്ളല വിച്ച് പിച്ചി പിച്ചി ഇപ്പം അതിന്റെ വേര് പോലും ഇല്ല
ഇവിടെ കാട് പോലെ ആയിക്ണ് അടുത്തായിരുന്നേ കൊണ്ടു തരായിരുന്നു ആഹ്
അത് പക്ഷെ ഒരു കൊമ്പ് വെച്ചാൽ മതി അങ്ങ് പടർന്നോളും ന്ന്
ആ പടർന്നോളും ഇവിടെ കുഞ്ഞിന് ചില ഇപ്പം തുമ്മലൊക്കെ വരുമ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കാതെ അത് വാട്ടി പിഴിഞ്ഞങ്ങ് കൊടുക്കും
ആ എങ്കിൽ ശരി എന്നാലേ
ആ ആ ശരി ശരി ഓക്കെ ഓക്കെ
കുച്ച് ടൈം